ആ ആഹ പിന്നെ എന്തൊക്കെയണ്ട് വിശേഷം ആതെ ഇവിടിരി ക്കനിയാണ് ഫൺ കൊണ്ടൊന്നും കാട്ടാവും റേഞ്ച് വേണ്ടിയായി പുറത്തുന്നിരുന്നതാണ്
ആ ആണോ ആ മഴയുണ്ടോ അവിടെ?
മഴ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇന്ന് അപ്പോൾ മഴയൊന്നുമല്ലാട്ടോ ഇന്ന് അല്പംതെളിചൊക്കെ ഉണ്ട് ഉം
ആ പോയി ഇവിടെ രാ ഇന്നലെ രാത്രി പെയ്ത് തുടങ്ങിയതാണ്. ഓ ഇതുവരെയും ലാ ഇപ്പൊ ഒന്ന് ചാറ്റലും
അതെ ആ ആ വെള്ളം നിക്കും അവിടാ മഴ
ഏ വെള്ളം നിക്ക ഇല്ലില്ല വെള്ളം നിക്കൂല ഉം ഒരു പൊക്കത്താണ് അ ത് വെള്ളം ഒലിച്ചങ്ങ് പൊക്കോളും വെള്ളം ഒലിച്ചു താഴേക്ക് പൊക്കോളും.
പിന്നെ കൊഴപ്പില്ല കൊറെ ഉം ഉം അല്ല വെള്ളം എന്നാലും പാടാണ് നമുക്കെ.
ആ പിന്നെ വെള്ളം നിന്നാല് ഇവിടെ അങ്ങനെ വെള്ളം കയറൂല്ല. ആ വെള്ളം വെള്ളമേ ഇല്ലാത്ത സ്ഥലാണ് നമുക്ക് വെള്ളം തന്നെ കാശ് കൊടുത്ത് മേടി ക്കണം ഓ ജനുവരി ഒക്കെ ആയി ആഹ്
ഓ വല്ലാത്ത പാടാണ് വെള്ളോ ഇല്ലാത്ത അവസ് അപ്പ അങ്ങനെ കുടിക്കാൻ മാത്രം ആണാ കാശുകൊടു ത്ത് വാങ്ങാ
ആഹ് കുടിക്കാൻ മാ
ബാക്കിയൊള്ളത് ബാക്കിയൊള്ള വെള്ളം ഒക്കെ ഇഷ്ടം പോലെ ഇണ്ടാവും ലേ
ഇല്ല അങ്ങനല്ലെടാ ആഹ് എന്താ ആഹ് നമുക്ക് ജനുവരി ഒരു പാതി വരെ നമ്മടെ കിണറ്റില് വെള്ളോ ണ്ടാവും അപ്പൊ അ അത് കഴിഞ്ഞ് കിട്ടൂല്ല അപ്പം പഞ്ചായത്തീന്ന് നമുക്ക് കൊറേ വെള്ളം കൊണ്ട് തരും അവര് ജനുവരി കഴിയുമ്പം പിന്നെ പഞ്ചായത്തീന്ന് വെള്ളം കൊണ്ട് തരും, ആ ആ കുടിക്കാൻ വേണ്ടി മാത്രം നമ്മള് ഏഹ് ആയിരം ലിറ്ററ് വെള്ളം എറ ആ വാങ്ങും, അത് തീരുമ്പം വീണ്ടും വാങ്ങും അങ്ങനെ, ഏഹ് കുടിക്കാൻ വേണ്ടിയും വീ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആഹ് ഹാ ഇല്ല പഞ്ചായത്തീന്ന് തരുന്ന വെള്ളത്തി നമുക്ക് ക്ലോറിൻ കൂടുതലാണെങ്കിൽ കുളിക്കാൻ പറ്റൂല ദേഹത്തൊക്കെ ആ ദേഹത്തൊക്കെ ഷ്നാണ് അപ്പം ചിലപ്പം ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുളിക്കാൻ ആ അല്ലെങ്കിൽ നമ്മടെ കിണട്ടീന്ന് ഊറി വരുന്നെ കുറച്ചു കുറച്ചു വെള്ളം നമുക്ക് എടുക്കാം അങ്ങനെയൊക്ക പറ്റത്തുള്ളൂ ഉം ബാക്കി പിന്നെ
നമ്മെന്തോരം ഞാനീ പറഞ്ഞെ ഞാൻ ആലോചിക്കും ഇടയ്ക്ക് നമ്മ ഇങ്ങനെ വെള്ളം കളയുമ്പോ കുച്ചനെ വെള്ളം ഇല്ലാണ്ട് എന്തോരം ആൾക്കാര് വിഷമിക്കുന്നുണ്ടാവും ചിന്തിക്ക്
പ്പഴാണ് പിന്നെ നമക്ക് ഇപ്പം എന്നാലും കിണറ്റില് വെള്ളം നമുക്ക് ആയിട്ടില്ല ഇനിയിപ്പം കിണറൊന്ന് തേ യായിരുന്ന് ഇനിയിപ്പോ ഒന്നും കൂടെ തേവിയേ പറ്റത്തൊള്ളൂ കാര്യം നമ്മൾ തേവി കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു ഒരു മാസത്തേക്ക് വെള്ളം ഇല്ലാണ്ട് കുഞ്ഞി കുഞ്ഞി ഊറിയ വെള്ളവായിട്ട് ന്നെ കെട വീണ്ടും ഈ ഇതൊക്കെ വരും കിണറ്റിലെ വെള്ളത്തിലേ ചെറിയ കൂത്താടിയൊക്കെ ഇണ്ടാവും അപ്പൊ ഊറ്റധികം ഇല്ലല്ലോ വെള്ളം ഇങ്ങനെ കിടക്കുകല്ലേ ആ അപ്പൊ ഇനി ഇപ്പം വെള്ളം മ മഴ പെയ്തപ്പം ആ കുഴീന്മേൽ ഇച്ചിരി ആയിട്ടുണ്ട് അ ഇന്നിനി ഇപ്പം അത് അടിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ തേവണം കിണറ് എങ്കിലേ ഇനിയിപ്പം അങ്ങോട്ട് മഴയാ വെള്ള ഇറങ്ങും കയറും ഭയങ്കര പാടാണ് അത് ഉം വെള്ളം നമുക്ക് ശരിക്കും ഫെബ്രുവരി മാർച്ച് ഏപ്രില് മെയ് ഇപ്പൊ ഈ മെയ് ഈ ലാസ്റ്റ് ആണല്ലോ മഴ പെയ്തത് ഈ പ്രാവിശ്യം താമസ- മഴ പെയ്ത കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ ആന്നെങ്കിൽ കുറച്ചൂടെ നേരത്തെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നാല് മാസ
ന്ന് പറയാനായിട്ട് മഴ കൂടുതലും വേനല കുറവ് ആരുന്നു
കോ
ഇപ്രാവശ്യം ഇണ്ടാവൂല ട്ടാ ഇപ്രാവശ്യം വേനല് കൂടുതലും മഴ കുറവായിരിക്കുള്ളു നോക്കിക്കോ അങ്ങനെയാണ് പറയണത് ഉ വെള്ളോഒക്കെനിങേ എന്തെങ്കിലും മ അഡ്ജസ്റ്റ് ചെയ്ത്ഒക്കെ വെച്ചോളു വെള്ളേ
ആഹ് അതാ അങ്ങനെ പറ്റുള്ളൂ അത് കാരണം ഇപ്പം മഴ പെയ് തതുകൊണ്ട് നമക്ക് മഴവെള്ളൊക്കെ നമുക്ക് പിന്നെ ബാത്റൂമിലൊക്കെ പോവാൻ നമ്മൾ പിടിച്ച് വെക്കും ടാങ്ക് മെൽ ണ്ടും മൂന്ന് ടാങ്കൊക്ക മേടിച്ച് സെപ്പറേ ട്ടല്ലാതെ വെച്ചിട്ട്ണ്ട് ഈ വെള്ളം പിടിക്കുവാൻ വേണ്ടീട്ട് ചെൽപ്പം അങ്ങനെയങ്ങ്
ഉം ടാങ്കിലൊക്കെ നറ്ച്ചു സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്ക്യാ ഇല്ലാണ്ട് എന്തു ചെയ്യും മോളെ
ആഹ് പിന്നേ വെള്ളം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ മുക്ക്
പറയാനുണ്ടോ ഞങ്ങൾക്ക് ന്ന് പറഞ്ഞാ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമോ ഇല്ല ഇവിടെ കിണറ്റില് നിറച്ച് വെള്ളം പിന്നെ ഫിൽ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം പിന്നെ ഫിൽറ്ററില് വെള്ള ണ്ട് പിന്നെ ഹൗസ് കണക്ഷനും ഉണ്ട്
ആ ണില്ലേ നമുക്ക് കണക്ഷൻ ഇണ്ടായിരുന്നു ആ പക്ഷേ എന്താന്ന് വെ ച്ചഴിഞ്ഞാ ഒരു ഇത് വന്നപ്പം വേറെ എന്തോ ഒരു പ വേറെ പദ്ധതി വന്ന സമയത്ത് ആ ജല ആ അതെ അപ്പൊ എന്തെയും ആണില്ലേ പക്ഷേ അതിന്റെ നമ്മുക്ക് വെള്ളം വന്നു
അപ്പം ഞാനേ നമ്മുക്ക് വെള്ളുണ്ട് ഫിൽ റ്ററിലുണ്ട് വെള്ളം ഈ കെ കെൻറ്റിലുണ്ട് വെള്ളം പക്ഷെ എന്നാലും ഈ ജല- വെള്ളം വന്നപ്പാ രണ്ടായിരം രൂപല്ലെ ഉള്ളൂന്ന ച്ചിട്ടങ്ങനെ എടുത്തു കെട്ടി എടുത്തത് അമ്മ കാരണം ച്ചുണ്ടെങ്കില് ഇനി വെള്ള- ത്തിൻ്റെ കാര്യല്ലേ വെള്ളം കേടാവേ അങ്ങനെയൊക്കെ ചെയ്ത- പ്രശ്ന അല്ലേ അപ്പം എന്തായാലും ഇട് ക്കാത്തോര് കെട്ന്നു ബുദ്ധിമുട്ട്ണ നമ്മ കാണണ് ണ്ട് കാരണം വെച്ചണ്ടെങ്കിലെ പിന്നെ ട്ക്കാൻ നോക്കുമ്പോ ബു ദ്ധിമുട്ടല്ലേ
ആ അതെ അതെ ഉം ഉം അങ്ങനെ
ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒക്കെ
കിട്ട് ആ ചുറ്റും വെള്ളണ്ടല്ലോ അട ആ കനാലൊക്കെ ഇണ്ടോ അവ്ടെ അ തെ അതോ അല്ലാണ്ട് വയല-
ല്ല ഞങ്ങൾക്ക് വ ആ വയല്ക്കെ കുറച്ച് നീങ്ങിട്ടൊക്കെ വയലൊക്കെ ഉണ്ട് വയൽപ്പ അങ്ങനെ താന്ന പ്രദേശമാണ് ഞങ്ങളടെ ഞങ്ങള്ക്ക് വെള്ളം ഇഷ് ടം പോലെയാണ് ആൾക്കാര് വീട്ടിൽ ചിലർ വീട്ടിൽ കൊളം അങ്ങനെക്കെ ണ്ട് ഇവിട അഇല്ല ഇവിടെ ഈ ഭാഗത്ത് നമ്മടെ അവ്ടെല്ല നമുക്ക് കിണറ് അയിലൊക്കെ വെള്ളൊണ്ട് വെള്ളത്തിനൊന്നും കുഴപ്പൊല്ല
അതെന്തായാലും കാര്യായി വെള്ള ള്ളഒണ്ടല്ലേ അല്ലെങ്കിൽ നമ്മള് എടുക്കുന്നത് നമ്മൾ നോക്കി നോക്കി എല്ലാം ഇച്ചിരി ഇച്ച് രി നമ്മള് ഭയങ്കരം ദുഖിച്ച് ഞമക്ക് വെ
തീരൂല്ല ല്ലെ വെള്ളല്ലാണ്ടാവുമ്പോ കാണിച്ചെങ്ങിലേ ഞാൻ ഉദ്ദേശിക്കുന്നതെന്താന്ന് ചെലപ്പോ കറണ്ട് പോവുമ്പളേ നമ്മ കരണ്ട് ല്ലെ കരണ്ട് പോവുമ്പോ നമുക്ക് ഒരു പണി നട കഥ പോലെ തോന്നുവല്ലോ അനിനാ ആലോയ്ക്ക്ണതേ അപ്പ ഇല്ലാതോരെ അവ സ്ത ഭയങ്ക ർ ബുദ്ധിമുട്ടല്ലേ സമയത്തിന് നമുക്ക് അല ക്കാനും അല്ലെ
ആ ഒന്നും പറ്റൂയ ആ പച്ചായ ഓ ഒര് ത് ഇവർക്ക് അവരാണെങ്കിൽ ആഴ്ചയില് ഒ ഒര് ദെവസം പഞ്ചായ ന്ന്ട്ട് പത്തായിരത്തി അഞ്ഞൂറ് ലിറ്റർ വേള്ളം നമക്ക് കടിച്ചിടും അത്കഴിഞ്ഞട്ട് അവര് പോകും അപ്പൊ അതിനമ്മ ടാങ്ക് വേറെ അപ്പൊ ഈ വെള്ളം തീർത്ത ചിലപ്പോ
ക്കാനുണ്ടാവും മോളെ ആ വെള്ളമൊക്കെ ഞങ്ങളൊക്കെ നമ്മ ഒരു ദിവസം എത്രെ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെന്താണ്ട് ങ്ങാണ്ട് ഉണ്ട് ഇവിടുത്തെ ത ഇത് ഒരെണ്ണം ഒരെണ്ണം പിന്നെ ജലനിധയുടെ വെള്ളം കയറ്റാൻ വേണ്ടി ഒരു അഞ്ഞൂറിൻ്റെയാണ് അയാൻ പറഞ്ഞ അതില് ഒരുദി എല്ലാ ദിവസവും വെള്ളടിക്കണം
ആഹ ഹ അതാ
അങ്ങനെയൊക്കെ നമ്മ അങ്ങനെ ഉപയോഗിക്കുന്ന രണ്ടു മൂന്ന് പ്രാവിശ്യം ചൂടായികഴിഞ്ഞാൽ മൂന്നുംനാലും പ്രാവശ്യം കൂളിയല്ലേ നമ്മക്ക് ഇത് വെള്ള അല്ല അങ്ങന ആ പാത്രം കഴുകാനൊക്കെ കൊറച്ച് മതിയ വെള്ളം കൊറേ വെള്ളം വേണം അലക്കാനും അതന്നെ പൊന്നേ കുറ ചോൻ കാക്കട്ടെ അല്ലാ വെള്ളം ഇല്ലാത്ത തൊരു അവസ്ഥേ ല്ല കറണ്ട്റ് ഇല്ലാണ്ട് ചിലപ്പോ എങ്ങാൻ നമ്മ ടാങ്കിൽ വെള്ളടിക്കാ മറു പോയാലേ ആകെപെടൂലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പ അങ്ങനത്തെ ഒരു ജിന്നപ്പോ വന്നു പോവാണേ വെള്ളോം ല്ലാ കേൾക്കുമ്പളെ എന്നിങ്ങനെ ആലോയ്ക്ക
എല്ലാം മുട്ടും ആഹാരം അവയല്ല
അവർ പറിന വെള്ളം ഇവിടെ അങ്ങനെ കറണ്ടങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ കുറച്ച് വെള്ളംള്ളെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നാ പിന്നെ ഞാൻ വെള്ളം പൈപ്പ് പീനൊന്നും അങ്ങനെ ടുക്കൂല കാരണം ബാത്റൂമിൽ പോണമെങ്കിൽ നമുക്ക് വെള്ളം വേണ്ടേ ടോയ്ലറ്റിൽ പോണെങ്കിൽ വെള്ളം വേണ്ടേ അപ്പ എല്ലാരരോടും പറയും ടോയ്ലറ്റ് പ്പോ മാത്രം പൈപ്പീന്ന് വെള്ളം എടു ത്താ മതി അവിടെ ചിലപ ട്ടാങ്കില് ഇണ്ടാവും നമുക്ക് പേടിയണ തീർന്നോന്നേ ആഹ അതന്നെ അതന്നെ ഈ മഴയൊക്കെ ആവുമ്പോ വല്ലതും വീണാ ആലൊക്ക വെല്ലും വീണ് പ്രശ് ലൈനക്കെ പൊ ഒരു സമയം പിടിക്കുവല്ലോ
പിന്നെ ആന്ന് ആന്ന് രണ്ടും വാടാ ഓ അവര് ഇണ്ട് രണ്ടു പേരിണ്ട് ഇവിടെ
ആ എന്തോരായി
ആ
എൻ ന്തോരായി കുട്ടികള്
ഹലോ കേക്
ഹലോ
ൻണ്ടോ ഹലോ ആ കേൾക്കുന്നുണ്ടോ ആഹ് ആ ചേച്ചിട കൂ റ്റൂഷന് പോവാൻ വേണ്ടി ഇത് ഇവിടെ രെങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ പരുപാടിയ ഉം ഉം അവടെ
ആഹ് അല്ലെല്ലാ ഇതിലെനിക്ക് ഇത് എനിക്ക് ഗ്യാസ് വന്ത്ണ്ട് ണ്ട് ദേ പിന്നെ ആ ന്താ പേര കുട്ടീണ്ട് മോളുണ്ട് രണ്ട് പെൺകുട്ടികളാ രണ്ടു പേരേം കല്യാണം കയിച്ചു ഞാൻ ഏജുള്ള ആളാ എനിക്ക് പതിമൂന്ന് വയസായ പേര കുട്ടിണ്ട്
ആ നിപ്പൊ സ്കൂള് തൊറന്ന് സാ
ആഹ് പ്പൊ ആഹ്‌ വുവ്വോ വാ ഇ വാങ്ങി വ വാതേ മൂത്താള് വ്ടെഇല്ല മൂ മോളത് എട്ടിലാട് പഠിക്യാണ് ഓര്ക്ക് രണ്ട് കുട്ടികളുണ്ട് അവരവിടെയാ പിന്നെ മോ എളയ മോളുവിടിണ്ട് എളയ മോളും കുട്ടികളുണ്ടിവിടെ അമ്മാ പിന്നെല്ലാം വാങ്ങി ആഹ് ഞാൻ വാങ്ങി
ആ ആആഹ്
കയിട്ടുള്ളൂ എൽ യു കെ ജി എൽ കെ ജി ആ ആ ആ കയ്ഞ്ഞിട്ട് അ അ അ ഹാാ
ഏ രാവിലെ കാപ്പിക്കെന്ത് ണ്ടാ‌ക്കീ
ചപ്പാത്തി ചപ്പാത്തി
എ ചപ്പാത്തി ആയിരുന്നോ ഉം ഉച്ചക്ക് എന്തോ ഫുഡ്ണ്ടാക്
ച ഇല്ല ആ ചോറ് ആ ഇല്ല ചോറ് ഈ റൈസ് കുക്കറിൽ റെഡി ആക്കി വെച്ചെറന്തായിന് ടിക്കല്ലേ വേണ്ട പിന്ന കറി ഇവിട ഉപ്പേരി ഉണ്ടാക്കിട്ടുണ്ട് ചീര പരിപ്പും കൂടം പിന്നെ ചെമ്മീൻ കറി ഇരിക്കാനണ്ട് പിന്ന ഫ്രിഡ്ജ ഉണ്ട് എന്തെങ്കിലും വേണെങ്ക വെക്കാ അച്ചനക്ക് എന്നാന്ന പെരുന്നാളായിട്ട് ഇറച്ചിയൊക്കെ തന്നെയല്ലേ അപ്പാ അതുകാരണം ഒരു മടി ആഹ് ആഹ് ഇറച്ചി ഉണ്ട്പ്പാ ഇറച്ചിപ്പാ ഇറച്ചിയൊക്കെ ഫ്രീസറില് ഇരിക്കുണ്ടാവേ
ആഹ് ആഹ്
വണ്ടേ എന്ന് വെച്ചിട്ട് ഇങ്ങനെന്ന് അ ഇറച്ചിയന്നെ നമക്ക് തിന്നുമ്പോ ഒരു മടിയനെ എപ്പഴും കഴിക്കും സിമ്പിൾ വയറിനു